ആഹ് അസ്സലാംവാലൈക്കും
വാലൈകുംഅസ്സലാം
എന്തൊക്കെ വിശേഷങ്ങള് ഏഹ് എന്താപ്പോ എനീച്ച്ട്ടോള്ളൂ
അല്ലാ എനീച്ച്ട്ടോക്കേ കുറെ നേരായി
നോമ്പ്ണ്ടാ
ഇല്ലാ
ഏഹ് എന്താ കുട്ടാ എന്താ പഠിക്ക്യാ
പഠിക്കോന്നല്ലാ ഹൗസ് വൈഫന്നെയാണ് ചെറിയ കുട്ടികൾ
ആഹ് അയ് സെരി
പഠിക്കല് ഏഹ് പഠിക്കണില്ലിപ്പം
ആഹ് ആഹ് ഏഹ് പിന്നെ എന്തെലും ജോലിക്ക് പോയിന്നോ ആദ്യം
ജോലിക്കൊന്നും പോയിട്ടില്ല ഇപ്പൊ കോശ്യോവർക്ക് ചെയ്യല്
അതെല്ലെ ആഹ്
ബേഗ് ഇണ്ടാക്കും ഏഹ്
ആരൊക്കെ വീട്ടില്
വീട്ടില് ഇമ്മീ ഇപ്പീ എല്ലാരും ഇണ്ട്
അതെല്ലേ
ഉം
നീയാ മൂത്തത്
അല്ലാ
ആഹ് കുട്ടി ഒറങ്ങാ
ഉം ഒറങ്ങുവന്നോല്ല എന്റെടുത്തുണ്ട്
ഹാ ആഹ് എണീച്ചിട്ടില്ലേ
ആഹ് എണീച്ചുക്കുണെയ് എട്ടാ മാസായി
അ ആഹ് സെരിലോ വർത്താന പറയ്മ്പളെർക്കത്തി വർത്താനം പറയ്പോലെ ഇണ്ട് അതാഞാ ചോയ്ച്ചത് ആഅതാഹ് ഹ് ഹ് അതാ ഞാൻ ചോയ്ച്ചത്
ഉം ഉം ഞാൻ പത്ക്കെ പറഞ്ഞ്ട്ടയ്ക്കാരോ
ആ അതന്നെ ആ അതന്നെ ന്നിട്ട് ഹസ്ബന്റെ വടെ
ഹസ്ബൻന്റ് പണിക്ക് പോയി
ആഹ് പിന്നെ ജോലികളൊക്കെ കയ്ഞ്ഞോ
ഇല്ലെയ് അയൊക്കെ കയ്യുന്നുള്ളു
അ ആ ഇപ്പൊ നോ നോമ്പായ സാവധാന കറി ഉണ്ടാവുംല്ലെ ഉം പിന്നെന്താ വീട്ടില് എന്തൊക്കെ പ കോഴി അങ്ങനെ എന്തേലുക്കെ ഉണ്ടോ
ആ താറാവ്ണ്ട്
അഹ ഹാ മുട്ടട്വോ
ഉഉം മുട്ടക്ക്ടും
ഏഹ് പൊറത്ത് കൊടുക്കലുണ്ടങ്ങള്
പൊറുത്ത്ക്കോ ഇല്ല ഞങ്ങളന്നെ ഉപയോഗിക്ക
ഏമ് ഏ എത്രണ്ണണ്ട്?
രണ് മൂന്നെണ്ണ
മൂന്നെണ്ണ ആ അടെ വെള്ളൊക്കെണ്ടോ?
ഉഉം
ആ അല്ല താറാവാൾക്ക് നല്ല വെള്ളൊക്കെ ആവശ്യല്ലേ
ഉം
ചളീലൊക്കെ ഒരുക കടുതാക്കാന് കോഴ്യോളില്ല? ഹലോ ഹലോ.. ഹലൊ ഹലോ.. കേൾക്കാനില്ലേ ഹലോ ഹലോ കേൾക്കാനില്ലേ